കേൾക്കാവോ
ആ കേക്കുന്നുണ്ട്
ആ എന്താ വിശേ ഷം ആ കേൾക്കുന്നുണ്ട് ആഹ് എന്താ വിശേഷം
ആഹ് ശ ആഹ് ഓ വിശേഷൊ ന്നില്ലടാ വിശേ ആഹ്
ഇവിടെ നല്ല വിശേഷാണ് ചായകുടിയൊക്കെ കഴിഞ്ഞോ രാവിലത്തെ
ആഹ് ചായ ഒക്കെ കുടിച്ചു ആഹ് രാവിലെ ദോശയുണ്ടാക്കി ദോശ കഴിച്ചു ഉം ദോശ ദോശണ്ടായിരുന്നു അപ്പൊ ദോശ കഴിച്ചു ഉം അവിടെ എന്ത് ഇണ്ടാക്കി രാവിലെ
ട്ടക്കറി അപ്പം മുട്ട കറിയായിരുന്നു ആഹ് ഉം ഇനിയിപ്പോ അടുത്ത നേരത്തേക്കുള്ള ഫുഡിന്റെ ക്ഷെ ഉച്ചക്കേക്ക് ഉള്ള ഫുഡ് ഉണ്ടാക്കാനുള്ളതല്ലേ
ആണല്ലേ ഉച്ചക്ക് എന്താണ് സ്പെഷ്യൽ ഒന്നും ഒന്നും ഉച്ചക്കില്ല നമക്ക് ആഹ്
ആഹ് അവ്ടെ കറിണ്ട് ഞങ്ങള് നാ മൂന്ന് പേരുള്ളൂ അപ്പോ ഇവിടെ കറി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടാവും ഉച്ചക്കെടുക്കും ചോറ് വെക്കണം അത് ഞാന് ഉച്ചക്കാണ് വെക്ക ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ റൈസ് കുക്കറില വെക്കാറ് അപ്പോ ഇനിയിപ്പോ ഉപ്പേരിക്കുള്ള പയറും ക്യാരറ്റും അവിടെ നുറുക്കി വെച്ചിട്ടുണ്ട് ചിക്കന് ഫ്രിഡ്ജിനാത്ത് ചിന്ന് വെക്കണം അതന്നെ ഇന്നത്തെ സ്പെ
ഇവിടെ നമ്മള് ആ ഞാനണ്ട്ല്ലേ രണ്ടായ്ചത്തേക്കും എടുക്കാല്ലേ ഉം അത്‌ എന്തായാല് ആഹ് രാത്രി വക്കില്ല അപ്പൊ ജോലി പെട്ടെന്ന് കഴിയൂല്ലോ
ആ കഴിയും ഇന്നു നേ അതല്ലേ ഇവിടെ രാ രാവിലെ നേരത്തെ വെക്കും ഹസ്ബൻഡ് പോകുമ്പോ ഇപ്പൊ അത് വെക്കലില്ല ഇപ്പൊ നാല് ദിവസായിട്ട് ലീവാണ് അപ്പൊ പിന്നെ നേരത്തെ വെക്കൂല അന്നരം ഉച്ചകൊരു വെപ്പുള്ളു ഉച്ചാകാൻ നേരത്ത് ഉമ് അതിപ്പ രാത്രി ഒക്കെ ചൂടാക്കും എല്ലാവർക്കും മ്
അയ് ശരി
അവിടെ രണ്ട് നേരം വേറെ വേറെ വെക്കും ഫുഡ് കെ
ആ ഇവിടെ ഉച്ചയ്ക്ക് വെക്കുന്നത് രണ്ടു പേര് ഉച്ചയ്ക്ക് വെക്കുന്നത് കഴിക്കും രണ്ട് പേര് കയിക്കും പിന്നെ ഞാൻ അങ്ങനെ കഴിച്ച കത്തും ഇല്ല ഞാൻ മുട്ട എങ്ങനെ കഴിക്കും ഞാൻ തടി കുറയ്ക്കാൻ വേണ്ടി അവര് രണ്ടുപേര് ഉച്ചക്ക്‌ ചോറൊക്കെ ആ അതെ അവര് ചോറൊക്കെ കഴിക്കും ചേറുത് നമുക്ക് ഉച്ചക്ക് ഉള്ള കറി കഴിക്കും അവര് ബാക്കി രണ്ട് പേര് ഇല്ല ദോശയോ അങ്ങനെ എന്തെങ്കിലും ആ ആ ദോശയോ ആ അങ്ങനെ എന്തെങ്കിലും ഏ ഇല്ല പോന്നില്ല ജിമ്മിലൊന്നുംപോകുന്നില്ല അല്ലാതെ ഡയറ്റിങ്ങിൽ തന്നെ ആ വെറുതെ വെറുതെ ആദ്യമൊന്നും വീട്ടിൽ എക്സസൈസ് ചെയ്യുവായിരുന്നു എന്തോ
ഞാൻ രാത്രി ചോറ് കഴിക്കാറില്ലേ ചിലപ്പോ കഴിക്കും ചിലപ്പോ കഴിക്കില്ല
ആ അങ്ങനെയാണല്ലേ ഞാൻ ഒരു നേരം കഴിക്കും ഉച്ചയ്ക്ക് മാത്രം ചോറ് കഴിക്കും ഉ
ഞാൻ ഉച്ചയ്ക്ക് ചോറുണ്ണും രാത്രി കോറ അതെനിക്ക് ബ്ലഡ്‌ കുറവാണ് ഡോക്ടർ കഴിക്കാൻ പറഞ്ഞട്ടുണ്ട് ഇപ്പൊ രാത്രി കോറേ കഴിക്കല് പിന്നെ വേറെന്തൊക്കെ മക്കളൊക്കെണ്ടോ ഹലോ ഹലോ ഹലോ കേൾക്കുന്നില്ലേ